ഹലോ.
ആഹ്.
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം.
ഇനി എന്താ പണി ആഹ് സുഖായിട്ട് പോണു. എന്താ പണി?
ഞാവ്ടെ-
ഉം ഇപ്പോ വെക്കേഷനൊക്കെല്ലേ എങ്ങോട്ടും പോയില്ലേ?
ആഹ് ഞങ്ങൾ കൊറച്ച്സം മുന്നേ ഊട്ടീക്കൊയിരുന്നു.
ഏഹ് അയ്ശരി. എങ്ങനാ പോയിരുന്നേ ഫ്രണ്ട്സടെ കൂടെയോ?
ആഹ് ഞങ്ങള് ഫ്രണ്ട്സ്ൾടെ കൂടെ പോയിനെ ട്രാവലറില്
ആഹ് അവിടെ എട് എവിടകൊക്കെ പോയി എന്നിട്ട്?
ഞങ്ങള് മൊട്ടക്കുന്ന് പോയി- പിന്നെ പൈൻ ഫോറസ്റ്റ് പോയി ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയി-
ഉം അവിടെ ഏകദേശംക്കെ കണ്ടു പോന്നല്ലേ-
ആഹ്.
ഉം അവിടെ മൊട്ടക്കുന്നമ്മലൊക്കെ നല്ല രസല്ലേ കാണാന്-
ആഹ് അവിടെ നല്ല വ്യൂ പോന്റാ.
ആഹ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പറ്റിയൊരു ഏരിയണ് അതില്ലേ-
ആഹ്.
ഉം അവ്ട്ന്ന്ങ്ങനെ പോരുമ്പളല്ലേ ആ മരത്തിന്റെര് ഏരിയകാണ്ന്നത്- ഫുള്ളായിട്ട് മരംവെര്ണേ ആഹ് ആഹ് ആഹ് അവിടെ നിന്നാണ്ടൊക്കെ ഫോട്ടട്ത്ത നല്ല ഭംഗിയാണല്ലോ-
ആഹ് നല്ലഭംഗിയാണ്കാണാൻ.
ആഹ് ആഹ് കുതിരസവാരിക്കെ ഇണ്ടായിനില്ലേ അവിടെ-
ആഹ് കുതിരസവാരികേറീനു.
ആഹ്. അതെന്താ കൊറെ ദൂ ലോങ്ങ് ദൂരം പോവുണ്ടോര് കൊണ്ട്പോവ്ണ്ടോ?
ആഹ് കൊറത്ത്മൊയ പോവ്ണ്ട്. കൂടുതലായിദൂരം പൊണില്ല കൊറച്ചൊക്കെപോവ്ണ്ട്ന്നാലും.
അആഹ്. ആയ്ശരി അതിനെത്രറയ്റ്റ് വാങ്ങ്ണ്ടേത് നല്ലറെയിറ്റ് വാങ്ങ്ണ്ടോ?
ആഹ് നല്ലറേറ്റ്ണ്ട് ആഹ്.
അ നിങ്ങളെങ്ങനെയാ അവിടെ നിന്ന്കേനിയോ? സ്റ്റേചെയ്തിരുന്നോ അതോരാവിലെപോയിവൈകുന്നേരം പൊന്ന്കേനിയോ?
രാവിലെപോയിങ്ങാണ്ട് രാത്രിപോന്നു.
അയ്ശരി.
പൈൻഫോറസ്റ്റക്കെ കാണാനല്ലഭംഗിയാ-
ആഹ് ആഹ് ആഹ് ഞങ്ങളുപോയിരുന്നുഅങ്ങട്ട് അന്ന് പിന്നെചെറുതായിട്ടൊരു ചാ റ്റല്മയൊക്കെണ്ടായിരുന്നു.
ആഹ്.
അർച്ച്പോണവൈക്കലൊക്കെ ആഹ് ഞങ്ങള്മൈസൂര്പോയി ഇത്തവണമൈസൂര്ക്കാക്കി.
ഉം, മൈസൂര് ഏതൊക്കെ, സ്ഥൽത്ത പോയീനേ?
ഞങ്ങള്പ്പോ കാര്യായിട്ടങ്ങള് പാലസ്പോയി. പിന്നേ, അവിടെള്ള സൂം പാർക്ക്ക്ക് പോയി.
ആഹ്
അങ്ങനെ കൊറച്ചേരെ കൊറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങനെ കണ്ടാണ്ട് പോന്നു.
ഉം
ഞങ്ങള് വൺഡേട്രിപ്പ് ആയിക്കണ് പോയിര്ന്നേ. ഒര് ദിവസം അവ്ടെ സ്റ്റേ ചെയ്തു.
റൂമ്ട്ത്ത് സ്റ്റേ ചെയ്തിക്കേക്കാരം.
ആഹ്, ആഹ് അതെ. ഞങ്ങള് പിന്നെ ഫ്രണ്ട്സളെ കൂടെനി പോയിര്ന്നത്. അപ്പ പിന്നെ ഓര് പറഞ്ഞി നമ്മക്കിന്ന് ഇന്ന്വ്ടെ സ് സ്റ്റേ ചെയ്തിട്ട് നാളെ പോവാന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ഞങ്ങളങ്ങനെ അഞ്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്ത്.
പാലസിന്റുള്ള് കാണാ നല്ല രസയ്ക്കാരല്ലേ?
ആഹ് പാലസ്ന്റെ ഉണോ ഉള്ള് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ നല്ലമരത്തടിപോ മര മരത്തടി കൊണ്ട് നിർമ്മിച്ച വിഭവങ്ങള അവിടെ ഒക്കെ. ഇന്നാ നല്ല രസാണ്. ഞമ്മള് ആ നല്ല ലൈറ്റ് കാര്യങ്ങളും, അതിനുള്ള് ക്ക് കേറിയ ഒരു കൊട്ടാര്ത്തില് കേറുന്നൊര് ഫീലിംങ്ങാണ് ഒരു കൊട്ടാരം തന്നെ. അയിന് പറയാ അത്ര നല്ലൊരു ഭംഗിയുള്ളൊര് ഏര്യ.
മൈസൂര് പോയ പിന്നെ എല്ലാരു പാലസന്നേണ് കൂടുതലായിട്ട് കാൺണത്.
ആഹ്, അതെ, അതെ അവുടെ എല്ലാരും അവുടെ നല്ല തെരക്കാണ്. നർ ച്ച് ആൾക്കാര്ണ്ടാവും. നമ്മക്ക് അതിന്റെ ഉള്ള് കേറിയാ നല്ലെര് തണുപ്പ് ഫീലെയ്യും, നല്ലൊരു സുഖാണ് അയിന്റെ ഉള്ള് കേറിയ പിന്നെ പൊർ തോട്ടറങ്ങാൻ തോന്നൂല. അതിന്റെ ഉള്ള്ത്തെ കാഴ്ച ഒക്കപ്പാടെ കണ്ടാണ്ട് നമുക്ക് പോരാൻ തോന്നൂല.
ഞാൻ കൂട്ടാണ്
ഇഞ്ഞി അടുത്തതെങ്ങോട്ടുംങ്കിലും പോവ്ണ്ടോ?
പോകണംന്നൊക്കെ ഇണ്ട്.
ആഹ്, വെക്കേഷനല്ലേ ഇപ്പളല്ലേ പോവാൻ കഴിയുള്ളൂ.
ഉം, കുട്ടികൾക്ക് സ്കൂൾ പൂട്ടൊക്കെ ആവുമ്പം
ആഹ്, ആഹ് അവർക്ക് തുറന്നാ പിന്നെ അവരെ സ്കൂള് പറഞ്ഞേക്കാ ഇതല്ലാതെ നമുക്ക് ഇങ്ങോട്ടും പോവാനൊന്നും കഴിയൂല.
ഉം, നിങ്ങള് എവിട്ക്കേലും പോവ്ണ്ടോ?
ആ, ഇഞ്ഞ് ഊട്ടിക്കൊന്ന് പോണം കെര്ത്ണണ്ട് അടുത്ത കാലാവസ്ഥി ഒക്കെ അറിഞ്ഞിട്ട് വേണം പോവാൻ കെര്തി.
ഉം, ഇപ്പത്തെ കാലാവസ്ഥ ഇബടെ ചൂടാവുമ്പോ അവിട്ക്ക് പോവലാണ്.
ആ, അവിടെ തണുപ്പാണ് എന്ന് പറഞ്ഞ് കേട്ട് ഇപ്പൊ, അത് തണു പ്പ് ഇണ്ട്ന്ന് അറിയാനു വേണ്ടയിട്ട ഇപ്പൊ അൻക്ക് ഞാൻ വിളിച്ചത്.
ഏഹ്, ഞങ്ങള് പോയന്ന് തണുപ്പുണ്ടായിനു. അവിടെ മഞ്ഞ് പെയ്യ്ണ ആ ഒര് ഇതേയിരുന്നു.
ആഹ്, ആഹ് അഹ് ശെരി.
ഭയങ്കര തണുപ്പേനു.
ആഹ്, ആഹ്
പിന്നെ ട്രാവലറില് പോവുമ്പളും അവി എന്താ കാറ്റൊക്കെ ഇതായൊണ്ട് നല്ല തണുപ്പായിരിക്കും.
വയനാട് ചുരം വഴിയെല്ലെ പോയത് അതോ താമ ഏത് ചുരത്ത്ക്കൂടേണ്
ഞങ്ങള് വയനാട് ചൊരത്ത് ആഹ്
ആഹ് ആ ചൊരത്ത്മ്മെ അതെന്നെ കൊറേ കാഴ്ചകള് കാണാണ്ട്
ആഹ് അവ്ട്ന്നെന്നെ താഴെക്കോക് ക്കുമ്പോ നല്ല വ്യൂ ആണ്
ആഹ് ചൊരം തന്നെ അവ്ടെ ഇങ്ങനെ പോവുമ്പളാണ് രസം അഹ് ഇങ്ങനെ കേറി കൊർച്ചൊന്ന് കേറും പിന്നെ ഒരു വളവ് വെരും
ഉം
കൊറേ വളഞ്ഞ് ഇങ്ങനെ പോ പോവുമ്പോ പക്ഷെ ചൊ ചൊരം എറങ്ങുമ്പോ ഞമ്മക്ക് എന്തക്കോ ര് എടങ്ങേറ് തോന്നും
ആഹ് ഒര് പേടിം
ആഹ് ആഹ് ചെവിക്കൊരു വേദനേ ചെവി ഇങ്ങനെ കാറ്റ്ല് അടീണ പോലെക്കൊരു തോന്നല്
ഉം
പക്ഷെ നല്ല രസാല്ലെ അങ്ങനെ പോവാന് ഫ്രണ്ട്സാളെ കൂടെക്കെ ഇങ്ങനെ ട്രിപ്പ് പോവ്വാ അറീമ്പൊ നല്ല രസാണ്
ഉം ഞങ്ങള് ഫ്രണ്ട്സാളെ കൂടെ തന്നെ പോയിന്നെ ട്രിപ്പ്
ആഹ് ആഹ് ഫ്രണ്ട്സാള് ആവുമ്പളാണ് രെസം ഞമ്മള് ഇന്ന നമ്മക്ക് ഒരേ വൈബ് ല് ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് ചിര്ച്ച് ആ ആഘോഷിക്കാ
അഹ് മൈസൂര് പിന്നെ സൂ ഒക്കെ എങ്ങനെ ഇണ്ടായ്നു
സൂല് കൊ നല്ല കൊറേ പുത്യെ പുത്യെ മൃഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് പലതരം മൃഗങ്ങള്ണ്ട് പിന്നെ പക്ഷികള് പലെ അമ്മളെ ഈ ഈ ലോ ലോകത്ത്ല്ലൊര് ഏകദേശം പക്ഷികളൊക്കെ അയ്ല്ണ്ടാവും നല്ല രെസണ്ടാവും ഒക്കത്തിനിം അട്ത്ത്ന്ന് അട്ത്ത്ന്ന് ഇങ്ങനെ കാണാ
ഉം മൃഗങ്ങള് അത്പോൽതന്നെല്ലേ
ആഹ് മൃഗങ്ങള് അത്പോലെ മൃഗങ്ങളൊക്കൊരു ചില്ലിന്റെ ഒര് ചെറ്യേ ഒര് ചില്ലിന്റെ വ്യത്യാസത്തിലാണ് ഞമ്മക്ക് കാണാൻ പ റ്റ നല്ല കടുവനെ കടുവയും സിംഹൊക്കെ ഇങ്ങനെ അട്ത്ത്ക്ക്
അമ്മ്ളെ എട്ത്തിങ്ങനെ ഇര് ആഹ് ഞമ്മളെ എട്ത്ത്ങ്ങനെ നിക്കുമ്പൊ അമ്മക്ക് പേടി ആയി ഫീല്യ്യും
ആഹ് ആഹ് അത് ഇങ്ങനെ എട്ത്ത്ക്ക് വെരാണ് പക്ഷെ ഇത് ചില്ലാതോണ്ട് ഓൽക്ക് ഇങ്ങട്ട് വെരാൻ കയ്യൂലാന്നെല്ലൊള്ളു ക്ഷേ അമ്മക്ക് ഈ ചില്ലിന്റെ അട്ത്ത്ന്നാണ്ട് സെരിക്ക് ഇങ്ങനെ കാണാ അതെമാതിരി ഗൊറില്ല്യ ഒക്കെ ഗൊറില്ല ഞമ്മള് ചില്ല്മ്മെ കയ്യെച്ചാല് ഗൊറില്ല കയ്യെച്ചെരും
ആഹ് നങ്ങളും പോയിരുന്നു അങ്ങട്ട്
ആഹ് ആഹ് ആഹ് അയ്ശരി
അവ്ടെ കാണാന് നല്ല ഭംങ്ങ്യേയ്നു
ആഹ് ആഹ് അത്ത് അഹ്ഒക്കൊരു ചില്ലിന്റെ വ്യത്യാസ്ത്ത്ല് ഞമ്മക്ക് ഇങ്ങനെ കാണാ അതേമാതിരി പ ക്ഷികളൊക്കെ അർഞ്ഞാ ഈ നെ കമ്പിന്റെ നെറ്റ് ഇണ്ടാവൊല്ലോ അതിന്റെ ഉള്ളിലട ച്ചിട്ടതാണ് അപ്പ ഞമ്മക്ക് ഇങ്ങനെ ശെര്ക്ക് ഓലെ കാണും ചെയ്യാ എട്ത്തെട്ത്ത്ന്ന് എട്ത്ത്ന്നന്നെ ഇങ്ങനെ കാണാ
എട്ത്ത്ന്ന് കാണുമ്പോ ഒരു വല്ലാത്തൊരു സുഖാണ്
ആഹ് ആഹ് അതേമാതിരി ആനകള് ആനനെക്കേ ഒരു ചെറീയ്യൊര് തോട് പോലേണ് ആ തോടിന്റെ അക്കരെ ആനിം ഇക്കരെ ഞമ്മളും അങ്ങനേണ്
ഒരു പലതരം ആനകൾ ഒരു നാലഞ്ചഐറ്റ ആന ണ്ട് നമ്മള് നാടൻ നമ്മള് നാട്ടൻപുറത്ത്ല്ല ആനുണ്ട് അതേമാതിരി ആ ആഫ്രിക്കനാനൊക്കെ ഉണ്ട് ആഫ്രിക്കനാനൊക്കെയ അതരു വെറൈറ്റിയ കാണാൻ തന്നെ
ആ ഞാൻ ആഫ്രിക്കൻ ആനനെ കണ്ടിട്ടില്ല
ഏ ആഫക്കആനനെ നല്ലൊരു ഭംഗിയ കാണാന് അതിന്റെ ചേവിയൊക്കെ ചേവിമലൊക്കന്നെയ വേറെ പ്രത്യേകതയാണ്
ഉം
പിന്നെ കൊമ്ബ് ഇല്ലാത്ത ആനകളുണ്ട് കൊമ്പ്ള്ളത്ണ്ട് ഒക്കെന്താ അതേ മതി ഈ ടിപ്പപ്പോട്ടാമസ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ വള്ളത്തിങ്ങനെ മുങ്ങിക്കിടക്കുക നമ്മള് അതില് നോക്കുമ്പോ സാധനം അതിൽ കാണൂല പക്ഷെ അത് വള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ മുങ്ങ്ങി കിടക്ക
ഉം ഇങ്ങനെ പാമ്പൊക്കെ ഇണ്ടാവും പാമ്പൊക്കെ ഇണ്ടാവലില്ലേ
പാമ്പൊക്കെ പല തരം ഉണ്ട് അതേമാതിരി ഞങ്ങൾ പാമ്പിന്റെ അടുത്തക്ക് വല്ലാതെ പു കണ്ടിട്ട് പേടിയവാ
ആ അതിങ്ങനെ ചുറണ്ടിങ്ങനെ കടക്കുമ്പോ
ആഹ് വല്ല വണ്ണല്ലതുണ്ട്ല്ല എത്രങ്ങല ഞമ്മള് പറ പാമ്പിനെ അത്ര ഉല്പ്പന്നം ഇവിടെൂടി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അത്ര വല്യ പാമ്പാണ്
അത് അവര് വളർത്തണല്ലേ ഫുഡൊക്കെ കൊടുത്തിട്ട്
മൂർക്കനൊക്കെ എത്രങ്ങാലും വൽപ്പം നല്ല വലപ്പുണ്ട് ഇങ്ങനെ ചുരുണ്ട് നല്ല വണ്ണോ ആഹ് അതാ കൂട്ടില് രണ്ട് റൗണ്ട് ആയിക്കാണ്ട് ഇങ്ങനെ കിടക്കുന്ന ചുരുറണ്ട് ചതുര ഇതി ഇങ്ങനെ റൗണ്ട് ആക്കിയാണ്ട് ചുരി ഇങ്ങനെ കിടക്കുക അത്രയും വല വലുപ്പമാണ് അതിന്
പാമ്പ് അവരെ കൂട്ടത്തിൽ കുറെ ഇണ്ടാവുമല്ലേ അതോ
ഒരയ്ച്ചം രണ്ടെണ്ണംയിക്കാണ്ട ഒരു കൂട്ടിൽ ഒരാഴ്ച രണ്ട് പാബ് ആയിക്കാണ്ട് ചെലത്തിൽ കൊറെഉണ്ട് കുറെ പാമ്പ കായിട്ട് പിന്നെ ഈ മണലില് എന്താ മുങ്ങി പോണ പാമ്പുണ്ടല്ലോ മണലിന്റെ ഉള്ളിക്ക് ആ ആ അതൊക്കെ ഉണ്ട് മണലിന്റെ ഉള്ളിലേക്ക് അത് അത്ര നീളം തോന്നില്ല മണലിന്റെ ഉള്ളിലക്ക് പോണത് പക്ഷെ അത് മണലും അത് നമ്മള് മനസ്സിലാവില്ല നമ്മുക്ക് മനസ്സിലാക്കുന്ന കഴില്ല അങ്ങനത്തെ തരം പാമ്പ പിന്നെ പലയാതെ അണലി നമ്മളെ നാടൻ മ്പ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന പാമ്പുകളും ആ പച്ചളി പച്ചളി പാമ്പുണ്ടല്ലേ പച്ച കളർ പ പാമ്പ എന്താ പറയാ അത് ന നല്ല ഭംഗി നല്ല വ ഇപ്പ ഇണ്ടായിട്ട് നല്ല ഭംഗി ആ കളറ് കാണാൻ തന്നെ നല്ലരു ഭംഗി അയിന്റെ
അഐറ്റങ്ങളെ കളറ് കാണുമ്പോ തന്നെ
ആഹ് നല്ല ഭംഗി തോന്നും അങ്ങനെ കൊറ കൊറെ കാഴ് മൃഗങ്ങളായാലും പക്ഷികളായാലും കൊറേ പല തരണ്ട്
പക്ഷികൾ പിന്നെ നമ്മുടെ നാട്ടി പുറത്ത് ഇല്ലതും അല്ലാത്തതും ആയ കുറേ പക്ഷികൾ
നല്ല വ വൈറ്റ് കളറ് ആഹ് എന്താ മയിലൊക്കെ ഇണ്ട് നല്ല വഴറ്റ് വൈറ്റ് കളർ അയ്മല് ഓരോ മയിൽ പീലി ഉണ്ടാലോ അതുവരെ വെറൈ വൈറ്റ് കളറ് അങ്ങനത്തെരു മയിൽ‌പീലി മയില് പിന്നെ പലയാതി പക്ഷികളും അതൊക്കെ നല്ല രസേനു ഇപ്പ
മൃഗങ്ങളിൽ പക്ഷികളെയൊക്കെ കാണാനും അത് പല ജതി പക്ഷികളും മൃഗങ്ങളെ കാണാനും നല്ല രസ
നമ്മള് നമ്മളെ ശരിക്കും ഫോട്ടത്തിലല്ലേ കണ്ട് ശീലിക്കൊള്ളൂ അത് നേരില് കാണുമ്പോ ഇതൊക്കെരു അത്ഭുതാണ്
ആവുമ്പോ അതൊരു വേറെരു ഫീൽ തന്നെയാണ്
ആഹ് വേറെ എന്തന്നായിക്കോട്ടെ എന്നാല്
ആഹ്
ആഹ് ഞാ വിളിക്കണ്ട്ന്ന ഓക്കെന്നാ
ആഹ് ആഹ് ഓക്കെ